ഉം
ആഹ് കേക്കാമോ
ആഹ കേക്കാം
ആ എവിടെ വീട്ടിലാണോ
അതെ അതെ
അതെ അതെ ആഹ ശരി ഇന്നൊരിടത്തു ആ് ഞാൻ വീട്ടിലാണ് ഇന്ന് പഠിക്കാൻ പോയില്ലേ
പോയി പോയാ നീ പോയോ പഠിക്കൻ
ഓ ഞാൻ പോയിട്ട് വന്ന് ഞാൻ പോയിട്ട് ഉ ഉച്ചക്ക് ശേഷം പോയിട്ട് വന്നു നീ ആ നീ പി എ സിക്ക് പോയിട്ട് നീ ഇന്ന് പോയോ
ആഹ ഞാൻ പോയി
എപ്പ രാവിലെ പോയിട്ട് ഉച്ചക്ക് വന്നാ
ആഹ രാവിലെ പോയിട്ട് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളു അനക്കോ
ആഹ അല്ല എനിക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ശേഷംല്ലേ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് അഞ്ച് മണി ആറ് മണി ആകുമ്പോ വരും
ഓ ഓ ഓ
അപ്പം പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം തിരിച്ച വന്നിട്ട് നീ വേറെ വേറേഒരിടത്തും പോവൂലേ
ആഹ പോകും ടൈപ്പിനൊക്കെ പോകും കമ്പ്യൂട്ടർ ക്ലാസ്സ് ഉണ്ട്
അല്ല എപ്പൊ ഉച്ചക്ക് ഉച്ചക്ക് ആണോ
അതെ ആഹ ഉച്ചയ്ക്ക് വന്ന ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ഫുഡൊക്ക കഴിച്ചിട്ട് പോവും ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന്റെ കൂടെ പോകും
ഫ്രണ്ടാ
അതെ
ആ ഫ്രണ്ട് എങ്ങനെയാ സ്കൂളിൽ പഠിച്ചതാ
ആ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച് ഞങ്ങള് സ്കൂൾ ടൈം തൊട്ട് കൊറെ നാളായി ഫ്രൺസാണ്
എന്നിട്ട് അല്ല അപ്പ തൊട്ടേ കമ്പനിയാ ഓ അങ്ങനെ ആ അപ്പം ടൈപ്പ് കേട്ടില്ല
ഒറ്റക്കാണോ പോകുന്നത് ക്ലാസ്സിന്
ആ ഞാൻ ഒറ്റയ്ക്ക ഞാൻ എൻന്റെ ബൈക്കിൽ പോയിട്ട് വരും ഞാൻ അപ്പം നീയ നിന്റെ കൂടെ എങ്ങനെ പി എ സിക്ക് കൂടെ ആരെങ്കിലും ഉണ്ടാ അതാ ഒറ്റക്ക
ആ ഉണ്ട് കസിൻ ഉണ്ട് കസിന്റെ കൂടെ പോകുന്നേ
ഓ ഒരേ എന്ന് പറഞ്ഞാ ഒരേ പ്രായത്തിലുള്ളതാണാ
അല്ല അല്ല എന്നെക്കാളും കുറച്ച് മൂത്തതാണ്
ഓ അങ്ങനെ അപ്പം
ഉം
പി എസ് സി പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പോയതാ അതാ അവളെ കൂട്ടിന് വേണ്ടി പോയതാ
അല്ല പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് പോയതാ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ അവൾ വിളിച്ചപ്പോ പോയി
എന്നിട്ട് യാതുവരായി പടുത്താം
ആ അങ്ങനെ പോവ്ന്ന് അടുത്ത മാസം എക്സാം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുകളാ ആ എൽജീസിന്റെ
ആഹ് അപ്പം അപ്പൊ ഇത് പഠിക്കുവോ വീട്ടിൽ വന്നിട്ട് അതാ ക്ലാസ്സിന്പോകുമ്പോ മാത്രമായിരുന്നോ പഠിക്കുന്നതാ
എല്ലാ ക്ലാസ്സിന് പോയിട്ടും വീട്ടില് വന്നിട്ടും പഠിക്കും വീട്ടിൽ വന്നിട്ട് രാത്രിയൊക്കെ പഠിക്കും
ഓ അപ്പൊ അപ്പം ടൈപ്പും ഇതും എല്ലാം കൂടെ
ആഹ് ആഹ് കൊഴപ്പല്ല്യ
അപ്പം മറ്റേ കൂടെ പഠിച്ച കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരി ഇതേപോലെ പി എസ് സിക്ക് ഇപ്പൊ കമ്പയിൻ ആയിട്ടിരുന്ന് പഠിക്കോ അതോ ഒറ്റ ഒറ്റ ആയ്യിട്ട് കാണാം
അല്ല ഞങ്ങള് ഇടക്ക ഇടക്ക് കമ്പീൻ സ്റ്റഡി പിന്നെല്ലാത്തപ്പം അവള് അവളുടെ വീട്ടില് ഞാൻ എന്റെ വീട്ടില്
അല്ല അപ്പൊ അവള് അവള് പോണത് വേറെ ഏയ്താണോ എന്ന് പറഞ്ഞ പഠിക്കാൻ പോണത് വേറെ സ്ഥലത്ത് അത്എന്തുപറ്റി
അതെ അവള് നേരത്തെ പോയിതുടങ്ങി അ പിന്നെ അവള് എന്നെ വിളിച്ചായിരുന്നു ഞാൻ പോയില്ലായിരുന്നു
പിന്നെ എന്തൊക്ക പിന്നെ വീട്ടിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോ അവളെ കൂടെ പോവാൻ പറഞ്ഞു
ഓ അങ്ങനെ ആഹ് മനസിലായി അപ്പം ഇപ്പം എ എങ്ങനാ എന്നിട്ട ആ ഒരു ട്രാക്കിൽ വന്നാ പി എസ് സിക്ക് പോയിട്ട്
ആഹ് കൊഴപ്പില്ല
ആഹ് അപ്പം ഇതിന് മുമ്പ് നീ ജോലിക്ക് പോയിട്ടുണ്ടോ അതാ ഈ
ഞാൻ അങ്ങനെ ജോലിക്ക് പോയിട്ടില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടി ഐ കഴിഞ്ഞു ഐ ടി ഐ കഴിഞ്ഞ് ജോലിക്ക് പൊക്കോണ്ടിരിക്കാണ്
ആഹ് എന്ത ജോലി
ആ ഫസ്റ്റ് ഒരു വർഷം ആഹ് തയ്ക്കാട് കേരള മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു സെ മെഡിസിന്റെ ഒരു ഓഫീസിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ന യ്യാറ്റിൻകര ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീസ് സ്റ്റാഫ് ആയിട്ട്
അപ്പം പിന്നെ എന്താ അവിടെ നിർത്തിയത്
ആ പിന്നെ പി എസ് സി എക്സാമൊക്കെ ആയത് കൊണ്ട് പഠിക്കാന്ന് കരുതി
അല്ല ഇത് ഇത് ഐ ടി ഐടി രീതിൽ കിട്ടിയതാണ എന്ന് പറഞ്ഞാൽ അ
ഐ ടി ഇത് ഐടിയുടെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം അതിന്റെതായിട്ട് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഐടിയുടെ ഭാഗം
ആ എന്നിട്ട് അതിന്റെ ബേസില് അതിന്റെ ബേസിൽ കിട്ടിയതല്ല അപ്പൊ ഐ ടി പഠിച്ചിട്ട് ഒരു എന്ത് ഗുണവും ഉണ്ടായില്ലേ
ഉം ഗുണമുണ്ടായി ഒരു വർഷം ഗുണമുണ്ടായി അത് കഴിഞ്ഞുണ്ടായില്ല ഒരു വർഷം ഐടിയുടെ ബേസ്ഡ് ആയിട്ടാണല്ലോ പോയത്
ഓ ഓ ഓ ഓ അല്ല ട്രൈനിങ് ട്രെയിനിങ്ങിന് പോയത് അത് മറ്റേ ഇതല്ലേ എന്ന് പറഞ്ഞാ കുറച്ച് ആ
ആഹ് അതെ
അപ്പം അതിന് അങ്ങനെ പെർമനന്റ് ആയിട്ടങ്ങനെ ഒരു
ഇല്ല ഇല്ല കിട്ടില്ല കിട്ടില്ല
ആഹ് അപ്പ ഇല്ല പി എസ് സിയില് ഇപ്പൊ ഇതിന്റെ ഐ ടി ഐ ല് സർട്ടിഫിക്കറ്റ് ഒണ്ടെങ്കിലും കാര്യഇല്ലേ
ഐടിയടെ സർട്ടിഫിക്കറ്റ് ഒണ്ടായിട്ട് കാര്യ ഇല്ല ഈ ട്രെയിനിങ്ങിന് പോയ സ സർട്ടിഫിക്കറ്റ് ഒണ്ടായിട്ട് കാര്യവൊണ്ട് എന്താന്ന് വെച്ചാ നമ്മളത് ഒരു ഗവൺമെന്റ് ഫീൽഡില് വർക്ക് ചെയ്തല്ലേ അപ്പൊ കൊഴപ്പില്ല ഐ ടി യെടത് വല്യ ഇതൊണ്ടാവൂല
അപ്പം അപ്പം മറ്റേ കൂട്ടുകാരി ഐ ടി യിലാണ് ആരുന്നോ അതോ
അല്ലല്ല അവള് ഉം അവളും ഞാനും ഒന്ന് തൊട്ട് പത്ത് വരെ ഒന്നിച്ചു പഠിച്ചൊള്ളു അത് കഴിഞ്ഞ് അവള് പ്ലസ് വണ്ണും പ്ലസ് ടും അവള് വേറെ സ്ഥലത്ത് ഞാൻ വേറെ സ്ഥലത്ത്
എന്താ അടിച്ചു പിരിഞ്ഞതാ
ഏയ് അല്ലല്ല ഞങ്ങളങ്ങനെ ഒന്ന്തൊട്ട് പത്ത് വരെ ഒന്നിച്ച് പഠിച്ചെങ്കിലും വലിയ കമ്പനിയൊന്നുംല്ല
ആഹ്
ആഹ് ഞങ്ങള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഈ എടയ്ക്കാണ് കമ്പനി ആവാൻ തൊടങ്ങിയത്
ഈയിടയ്ക്ക് എങ്ങനെ വീണ്ടും കമ്പനി ആയത്
അത് ഞങ്ങള് പഴയ ഓർമ്മകളൊക്കെ പുതുക്കി പണിഞ്ഞെടുത്തപ്പോ ഞങ്ങക്ക് കൊറച്ചുകൂടെ കമ്പനിയായ്
പുതുക്കി പുതുക്കി പണിതാ
ആഹ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ വന്നപ്പോ
അല്ല അപ്പൊ പത്താം ക്ലാസ് ല് പത്താം ക്ലാസ്സില് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ എടക്കാണ് മിണ്ടണത് അപ്പൊ അത് വരെ എന്ന് പറഞ്ഞാ ഈ ഇടക്ക്പ്പ വിളിച്ചാ അപ്പം എന്ന് പറഞ്ഞാ
ആഹ് ആ എടയ്ക്ക് ഞങ്ങള് ഒന്നിച്ച് പഠിക്കാൻ പോകാൻ വേണ്ടിന്ന്ക്ഷെ ഞാൻ ഏഹ് ടൈപ്പിന് ഞാ പൊക്കൊണ്ടിരുന്നപ്പോ അവളെന്റട്ത്ത് കോണ്ടടാക്ട് ചെയ്താരുന്നു അപ്പൊ അങ്ങനെ കമ്പനിയായി പിന്നെ ഒരുമിച്ച് ക്ലാസ്സിന് പോകാൻ തൊടങ്ങി
ഓഹ് അപ്പൊ ആ
ഉം
അപ്പൊ ആ കൂട്ടുകാരി ആ കൂട്ടുകാരി ഇപ്പം പി എസ് സിക്ക് പോകുമ്പം കൂടെ ആരു ഇല്ലേ എന്ന് പറഞ്ഞ ആ കൂട്ടിന് ഇപ്പം നിനക്ക് കസിൻ ഒണ്ടല്ലോ
അവൾടെ കൂടെ ഒരു പയ്യൻ ഒണ്ടാരുന്നു അപ്പൊ ആ പയ്യൻ നൈസായിട്ട് തേച്ചിട്ട് പോയി
ഓഹ്
ആഹ് പയ്യൻ കൊറെ ദിവസം കൂടെ പോയി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആഹ് അപ്പ അവനാണെല് കൊറേ ദിവസം പോയിട്ട് പിന്നെ നൈസായിട്ട് തേച്ച്
എന്ത്‌ പറ്റി അവൻ ചുമ്മാ നിർത്തിയതാ
അറിയില്ല അവൻ വേറെ എന്തേലും പഠിക്കാൻ പോയ്ക്കാണും ഇപ്പൊ അവനെ കണ്ട് കിട്ടായില്ല കണ്ട് കിട്ടിയിരുന്നെങ്കി അവനെ കുനിച്ചു നിർത്തി ഇടിക്കുവാരുന്നു
ആഹ് അങ്ങനെ അപ്പം ആഹ് നെല്ല് അപ്പാ വീട്ട്ല് അപ്പ വീട്ട്ല് പാചകക്കെ ചെയ്യോ അതാ അത് തിൻ തിന്ന മാത്രാണോ
അല്ലാ ചെയ്തിട്ട് തിന്നേ ഒള്ളു ഞാൻ തന്നെ ഒണ്ടാക്ക്ണ് ഞാൻ തന്നെ കഴിക്ക്യും
കഴിക്ക്യും അപ്പ വീട്ടിലുള്ളവര് കഴിയ്ക്കില്ലാ
കഴിക്ക്യും കഴിക്ക്യും കഴിക്ക്യും
അവര് വെളീന്ന് കഴിക്ക്യും
ഇല്ലില്ലാ അങ്ങനെയൊന്നുല്ലാ
അങ്ങനെയൊന്നുല്ലാ ആഹ് ഓക്കെ അവ അത് വീട്ടിലുള്ളവെര് വീട്ടിലുള്ള ആൾക്കാര് തന്നെയാണാ അതോ പട്ടി പൂച്ചാ ഇവരാണാേ കഴിക്ക്ണേ
ഇല്ല എല്ലാരും കഴിക്ക്യാറുണ്ട്
ഓ എല്ലാരും കഴിക്ക്യും എന്താണ് സ്പെഷ്യാലായ്ട്ട് കഴിക്ക്യ്ന്നത്
അങ്ങെനെ ചോയ്ച്ചാൽ അങ്ങെനെ ഒന്നുമില്ലാ എല്ലാം സ്പെഷ്യലാണല്ലോ സ്പെഷലായ് ആഹ് ബിരിയാണി വെക്ക്യും ബിരിയാണി വെക്ക്യാറുണ്ട് വ
ചിക്കൻ ബിരിയാണിയാണോ അതോ വെജിറ്റബിൾ ബിരി
ബ്ൾ ബിരിയാണി ചിക്കൻ അധികാര്ക്കും പറ്റത്തില്ലാ
ബീഫ് ബിരിയാണി
ഏയ് ഇല്ല ഇവിടെ അങ്ങെനെ പറ്റൂല വെജിറ്റേറിയൻ ആണ് കൂട്തെല്
ഓഹ് അങ്ങനെ അപ്പ ആഹ് അപ്പം ആഹ് ഇത് ഇപ്പം പി എസ്സിക്ക് പോണ എന്റെ ഐഡികൂടെ എന്തെങ്കിലും നോ ക്ക്ണുണ്ടോ എന്ന് പർഞ്ഞ ടൈപ്പല്ലാതെ
ആഹ് ഞാനൊരു കോഴ്സ് ചെയ്യാണ് ഒരു കോഴ്സ് ചെയ്യ്ന്ന് ഹോസ്പിറ്റലഡ്മിനിസ്ട്രേഷൻ അത് ഒര് ഓൺലൈൻ കോഴ്സ് ആറു മാസം ഒര് ഓൺലൈൻ കോഴ്സ്
സർട്ടിഫിക്കെറ്റെക്കെ എങ്ങെനെ വിശ്വസിക്കാം കൊള്ളാവ്ന്നതാണോ
ആഹ് കൊള്ളാം ഗവൺമെന്റിന്റെയാണ് ആഹ് ഊം
അപ്പ ഓൺലൈൻ ക്ലാസെങ്ങെനെ അപ്പം മന്സ്സിലാവോ
ആഹ് മനസ്സിലാവും അഹ് റെക്കോഡഡ് ക്ലാസുണ്ട് നമുക്ക് വേണങ്കി വീണ്ടും വീണ്ടും എടുത്തെച്ച് കാണാം ലൈവ് ക്ലാസുണ്ട് വേണോല് ലൈവില് കേറാം
അപ്പ ഡൗട്ടൊക്കെ എങ്ങെനെ ക്ലിയെറെയ്യും
ഡൗട്ട് അവര് തന്നെ പറഞ്ഞ് ക്ലിയറാക്കി തരും അപ്പം അപ്പം
അല്ലാ റെക്കോഡെഡ് ക്ലാസല്ലേ അപ്പം എങ്ങെനാ ഡൗട്ട് ങ്ങാ ഓൾപ്പിങ്ങെനെ ലൈവായിട്ട് പറഞ്ഞ് തരും
ആഹ് അത് നമുക്കപ്പതന്നെ ചോയ്ക്കാല്ലോ ഓപ്ഷനൊണ്ടല്ലോ
ആഹ്
ആഹ്
അപ്പം ആഹ് അപ്പൊ ഇനി ഏഹ് ഒറങ്ങാൻ ഒറങ്ങാതൊക്കെ ഇനീം താമസിക്കോ അതോ
ആഹ് കൊറെ കഴിയും
ആഹ് അപ്പം ചോറൊക്കെ കഴിച്ചോ
ആഹ് നീ കഴിച്ചായിരുന്നോ?
ഇല്ല എനിക്ക് സമയായില്ല ഞാൻ കഴിക്കാൻ താമസിക്കും
ഓഹ് ഓഹ് എന്ത് കോഴ്സിനാ പോണെ